ഹലോ ആ അവിടെ മഴ പെയ്യുന്നുണ്ടോ സൗണ്ട്
മഴ ഇല്ലില്ല ഫാന്റെ ആരിക്കും
ആഹ് ഉം ഇവിടെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്
അവിടെ പെയ്യുന്നുണ്ട്
ചെറുതായിട്ട് സൗണ്ടില്ലാന്നില്ല ചെറിയതായിട്ട്
ആണോ എന്നാ ഇവിടെ ആ മഴയൊന്നുല്ല
ആ ഇല്ലേ ഇന്ന് വെയിൽ തന്നെയായിരുന്നു ഇന്ന് ആ ഉച്ചയൊക്കെ നല്ല വെയിൽ തന്നെയായിരുന്നു ആ രണ്ടു ദിവസായിട്ട് ആ ആ
ഉം ഇനി അങ്ങോട്ട് മഴയൊന്നുമി
ആഹ് ഇനി മഴ തന്നെ ആയിരിക്കും
അതേ അതേ
മഴ ശക്തിയാവുമ്പഴും പേടിതന്നെയാണ് ഇപ്പൊ ഓരോന്ന് ഉരുൾപൊട്ടല് ആഹ് അതാണ് കൂടുതല് ആകുമ്പഴാണ് പേടി വയനാട് ചൂരൽമലയൊക്കെ കാരണം അന്ന് ആ ഒരു ദുരന്തം ആ പ്രദേശം മൊ ത്തം പോയില്ലേ ആ അങ്ങനത്തൊന്നും ഇല്ലാതിരി കെട്ടണി
ആഹ് അതെ ഏഹ് അതെ അത് വല്ല്യൊരു
ആഹ് വല്ല്യൊരു ദുരന്തം തന്നെ ഒരു പ്രദേശം മൊത്തം പോയല്ലോ
അതെ ആഹ് അത് ഒന്ന് ഒറക്കം എണീറ്റ് നോക്കുമ്പോത്തേക്കും ബാക്കിയുള്ളോര് ഇല്ലാന്നറിഞ്ഞാല്
വല്ലാത്തൊരവസ്ഥ ന്നെ അത് ഉം
നമ്മളിപ്പോ അവിടെ പോയി കണ്ടോരിക്ക്‌ അറിയാം നമ്മളെ ഏഹ് എന്താ നമ്മൾ മുതലിന് വേണ്ടി തല്ലൂടുന്നാളുകളും എന്തെല്ലാം ജീവിതത്തില് നടക്കുന്നുണ്ട് അവിടെ പോയാനൊക്കും ഒന്നും ഒന്നും വേണ്ട മന സമാധാനിള്ള ജീവി വിതം മതി
ആഹ് അത് സംഭവം അങ്ങനത്തെ കാര്യങ്ങൾ അടുത്തറിയുമ്പോളാ
എന്ന് ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ട് അവി ടെ ന്റെ കസിൻസ് ഇണ്ട് അവിടെ റിസോർ ട്ട് നടത്തുന്നുണ്ട് അപ്പൊ ഞങ്ങള് അങ്ങനെ റിസോർട്ടിൽ ഞങ്ങൾ പോവാറുണ്ട് ങ്ങനെ
ആഹ് അഹ്
അപ്പൊ അവിടൊക്കെ ഏകദേശം അടുത്താണത്
ഓ ആണോ അത് ശരി
ട്ട്ണ്ട് ഓ വല്ലാത്തൊരു അവസ്ഥയാണത്
നമ്മള് പള്ളീല് വേറൊരു പള്ളിക്ക്‌ള്ള അവര് ഏഹ് ആരുമായിട്ട് ഇങ്ങന്ണ്ട് അവിടെ ഇണ്ട് മോള കെട്ടിച്ചു കൊടുത്തതെ അപ്പൊ അവള് വീട്ടില് ആയിരുന്നു അത്രേം നേരം അപ്പൊ പ്രഗ്നന്റ് എഹ് ആയതുകൊണ്ട് കു ഇങ്ങോട്ട് വന്നതാ അതപ്പോ പറഞ്ഞ് ഇനി ഏഴാം മാസ് കൂട്ടിക്കൊണ്ടോണ്ടല്ലേ അതുകൊണ്ട് ഇനിയിപ്പോ അവിടെ തന്നെ നിന്നോട്ടെ എന്നിട്ട് പിന്നെ ഏഴാം മാസത്തില് വീട്ടിലേക്ക് കൊണ്ടുവന്നാ മതിന്ന് റഞ്ഞിട്ട് പോയതാ അപ്പൊ അത് ഓള് മരിച്ച്
ആ പ്രഗ്നന്റ്
ആ അതെ അപ്പൊ എന്ത ഇപ്പൊ ഇവരിങ്ങനെ പറയുന്നുണ്ടേന് പോകണ്ടേനു അന്നേരം ഇവര് പറഞ്ഞ ഇനിപ്പോ അത് സാരമില്ല ഏഴാം മാസത്തില് കൂട്ടികൊണ്ടുവരുന്നത് നേരത്തെ കൊണ്ടുവന്നന്നായല്ലോ അപ്പൊ പറഞ്ഞു അപ് ഓള് പറഞ്ഞ് വേണ്ട ഹസ്ബൻഡടെ രി ആണല്ലോ എന്തായാലും ഞാനിനി അപ്പം വരാ രാന്നു പറഞ്ഞ് പോയതാ നമ്മള് അറിയുന്നവരല്ല ആ നമ്മള് അറിയുന്നവരല്ല എന്റെയൊക്കെ ഒരു പ്രായം ഉണ്ടായിരിക്കും ഞങ്ങടെ പള്ളീന് വേറെ പണിക്കാര്
ആ ആ
ഉം
അങ്ങനെ എത്ര ആളും എത്ര അങ്ങനെ ഒരുപാട് ഗർഭിണികളും ഉണ്ടായിട്ടുണ്ടന്ന്‌ തോന്നുന്നുണ്ട്
ആ അതെ അതെ ഉം
അങ്ങനെ ഇ മഴയേത്താണ് മഴ ശക്‌ ക്തി കൂടുമ്പോൾ ഒക്കെയാണ് പേടിക്കേണ്ടത് ആ ഇവിടെ അടുത്തുണ്ട് ഒരു മലണ്ട് നമ്മള് തൊട്ടടുത്തല്ല ഷെ അങ്ങനെ അതിലിങ്ങനെ ആ മലയിടിച്ചല് അവിടെ അതില് ഏ പ ഈ ഇതിന്റെ ആളുകൾ വരുമല്ലോ അപ്പൊ അതില് വെള്ളം കെട്ടിക്കുന്ന മല തന്നെയാണ് പക്ഷെ നമ്മക്ക് ചെറിയൊരു ഭാഗം ഒരു ബുദ്ധിമുട്ടുണ്ടാവും ചെറിയൊരു ഇത്ണ്ടാവും അതിന്റെ അംശം അല്ലാതെ വല്ലാതെ പ്രശ്നമുണ്ടാവൂല്ല എന്നാല് ഒരു പേടിയാണ് ആ മഴ ശക്തിയാവുമ്പോഴൊക്കെയാണ് പേടി ഞാന് പിന്നെ ഡെലിവറി കഴിഞ്ഞു കിടക്കുമ്പോഴാണ് ഈ എ ഇവിടെ ഇത് ദുരന്തം ഉണ്ടായത് അന്ന് ഞാന് പ്രസവരക്ഷയിലായി രുന്നു കെടന്നതെ
ആഹ്
അപ്പൊ ഞങ്ങള് നിക്കുന്ന ഫ്ലാറ്റിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഏ വല്യയ മലയാണ് മലേന്റെ തൊട്ട് താഴെയാണ് ഈ ഫ്ളാറ്റ് അപ്പൊ ഇത് കേട്ടോട്‌ കൂടി പിന്നെ ഓരോ ദിവസം ഉറങ്ങിയിട്ടെ ഇല്ല്യാ
ആഹാ ശരിയാ ഉം
കുഴപ്പൊന്നൂല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു
ആഹാ അതെ അതെ എന്തേലും അറിഞ്ഞ കഴിഞ്ഞാലും ആഹാ അതെ അതെ ഉം ആ
ശരി ഒന്നുല്ലാതിരിക്കട്ടെ എവിടെയാണെലും സംഭവം
അതായിരിക്കട്ടെ എല്ലാം ഇതായിരിക്കും മതി കൊറച്ച്
ആ അതാണ് ആ പാകത്തിനാണെങ്കി കൊഴപ്പല്ല്യ പക്ഷെ ഇത് പെയ്യുമ്പോ നല്ല ശക് ത്തിയായിട്ട് പെയ്യുവാ ഇപ്പൊ കൊറച്ചു ദിവസം ഇപ്പൊകൊറച്ച് ദിവസം ശക്തിയായി നല്ല മഴന്നെയായിരുന്നു
ആ പിന്നെ ഒരു വെയില് വരുമ്പോ അത് ഇതാവും വറ്റും വെള്ളൊക്കെ വറ്റിങ്ങനെ പക്ഷെ ഇത് തുടർ ച്ചയായി
ആ അതാണ് ആ ഒരു ടൈമില് തുടർച്ചയായി മഴയായിര്ന്നല്ലോ അന്ന് ആ ദുരന്തം കഴിഞ്ഞിട്ട് ബോഡിവേ
ഒന്നിനും പറ്റാത്ത അതെ അതെ അതെ അവരെ കുറ്റം പറയാനും പറ്റില്ല അവര്
ആ അവരത്രേം അതെ അതെ കഷ്ടപ്പെട്ടിട്ടും വെള്ളം കൊണ്ട് ആളുകൾ കൊണ്ട് അടുക്കാൻ പറ്റാ താ യിരുന്നല്ലോ
എന്തെല്ലാം ദുരന്തങ്ങളാല്ലേ? പ്രകൃതിന്റെ കൊറോണ ആ ഉം ഇപ്പൊ വീണ്ടും നിപ്പ പേടി ഭീഷണി ഉം എല്ലാം
പകർച്ച വ്യാ
ആ അതാണ് ആ ഇന്ന് ഞാനിപ്പോ വരുമ്പ വലിയ വല റോട്ട്
ആ അതാണ് പിന്നെ അതുപോലെ കൊതുകൂ ശല്യം പ്പൊ ഹെൽത്ത്ന്നൊക്കെ വന്നി ട്ട വരിങ്ങനെ കെട്ടിക്ക് ന്ന കെട്ടി വെക്കുന്ന വെള്ളം ഒഴിവാ. ഇത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് എല്ലാ വീട്ടുകളെ കൂടെ കൂടെ നടക്കുന്നുണ്ട് അവര്.
അതെ അതെ ആഹ് നമ്മളവിടൊക്കെ ചിരട്ടയിലെ വെള്ളം. വേഗം മറിക്കണം.
ആഹ് ചിരട്ടയിൽ ഇവിടെ കെട്ടിക്കുന്നു വെള്ളൊന്നുല്ല്യ പക്ഷെ. പുല്ലുണ്ട് നന്നായി ട്ട്
ആഹ് അതെല്ലാം അവര് പറിക്കാൻ പറയും.
ആഹ് അതാണ് പുല്ല് ഒക്കെയുള്ള കാരണയാണ്. കൊതുക് ശല്യം
ആഹ് അതാണ് ഉം.
കൊതുക്കാണ് രോഗങ്ങള് പരത്തുന്നത്.
ആഹ് ഇവിടെ ഇന്നലെയാണ് തോന്നിയെ ഞാൻ ഇങ്ങനെ വരുക വഴിക്കൂടെ അപ്പൊ ഇങ്ങനെ കൊതു കടിക്കണേ അറിയണില്ല. ഞാൻ എന്തോ ഇതെന്താ പൊടിയാണോ. നോക്കിയപ്പോ കൊതുക്കാന്നുവെച്ചു അടിച്ചപ്പോഴത്തേക്ക് ചോര്.
ആഹ് ആഹ് അതന്നെ നമ്മള്. നമ്മളാറെ നമ്മളെ മേത്ത് വന്നിരിക്കു നതറിയുന്നില്ല
ഇല്ലിയ ആ അതാണ് ഞാൻ വേയിക്കാ എനിക്ക് വേദന ഒന്നും കടിക്കും ഇതെ
ആ ഇത് ചോര കുടിച്ച് ഇങ്ങനെ അവര് മയങ്ങുമ്പോ നമ്മുക്ക് വേദന റിയുന്നില്ല
ഇതാണ് അവനെന്തു
ആ അത് ചോരകണ്ട് അതന്നെ ചോര് നറയും. പ്പളാണ് നമുക്ക് കടി നമുക്ക് ചൊറിച്ചോലൊന്നും ണ്ടാവുല്ലല്ലോ ആ ടൈമില് അപ്പൊ നമ്മുക്കൊന്നും അറിയുന്നില്ല. ആ ചോര നല്ല ഉണ്ടാവും ചെയ്യും അവരാണെങ്കില് അത് മ്മല് ആ വയറ് നിറഞ്ഞിട്ട് ട്ടെ ങ്ങനെ മയങ്ങി നിക്കാണ്.
ആ അതെരിക്കും അതാണ് ഓടാനും വയ്യന്നർഞ്ഞ് പ പറക്കാനാതെ ഉം
അതാണ് കൊതുക് ശല്യാണ് മറ്റേ വേനൽക്കാലത്ത് ഒരു കൊതുക് ഇങ്ങനെ കണ്ടിട്ടുണ്ടാർന്നില്ല ഒരു കൊതുക് പോലും ഇല്ല്യേരുന്നു എവിടെം പക്ഷെ ഇപ്പൊ കൊതുക് കൊണ്ടേ ആ വൈകിട്ടോ
പക്ഷെ മുറിയിൽ വരെ കൊതു വരാൻ തൊടങ്ങി
ആ ഇവിടെങ്ങനെ കൊതുക് കൊതുക്ണ്ട് ഈ കാലാവുമ്പം ഉണ്ടാവ ഇണ്ട് പക്ഷെ ഞങ്ങള ഇവിടെ സ്ഥലം കൊറേണ്ട് അപ്പൊ ഈ നറയെ പുല്ലുതൊക്കെ ആയിട്ടെ കാടു പോലെ ആവും ഒന്ന് ഭൂമിലൊന്ന് വെള്ളറ്റിയ അപ്പൊ ക ഈ പുല്ലുകട് വല്ല്യതാ അപ്പൊ ഈ പുല്ലിന്റെ എടയിലൊക്കെ ഈ കൊതുകൾ വന്നി നമ്മള് ഉള്ളിക്ക് നന്നായിട്ട് കൊതുക് വരും ഞങ്ങളീ കൊതുക് തിരി അതേപോലെ ചന്ദൻതിരി കർപ്പൂരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പുകയ്ക്കും കൊറയൊക്കെ ഇപ്പൊ അവർക്ക് അതും ശീലായിട്ടുണ്ട് തോന്ന കൊതുകൾക്ക് ഇപ്പൊ അതിന്റെ ആ അയിന്റെ മണം ഒരിക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ അതും ഫലിക്കുന്നില്ലാന്നാ എനിക്ക് തോന്നുന്നെ ന്ന് വെച്ച അത് പുകയ്ക്കുമ്പോ കൊറ ച്ചൊരു മാറ്റ ണ്ടാവും പക്ഷെ അത് കയി ആ അത് കയിന്നതോടുകൂ
അതുപോലെ മറ്റേ ഗുഡ് നൈറ്റ് ഇല്ലേ അത് രാത്രിയാ രാത്രി ട്ടയിഞ്ഞേഞ്ഞ കൊതൂനൊന്നും പറ്റണ്ടാവുല്ല എനി എിക്കെന്തല്ലോ ആവുന്നുണ്ട് എനിക്ക് ലാവത്തേക്കില്ലേ എന്തോല്ലോ തലെലായിട്ട്
ആഹ് അത് നമ്മക്ക് അയിന്റ സ്മെല്ല് കഴി യുല്ല നമ്മള് ചെലത് ഭയങ്കര കേടാ ടാണ് അതേപോലെ കൊതുകുതിരിണ്ടല്ലോ അതൊക്കെ ഭയങ്കര കേട പക്ഷെ എനിക്കത് കത്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ന്റെ തലയൊക്ക അങ്ങോട്ട് എന്താവ്ണെന്നറിയില്ല കനംമ്പൊക്കും തല ഞാൻ പിന്നെ വല്ലാതെ പേടിയാവും ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണ് അപ്പൊ അപ്പൊ അവരിക്ക് നമ്മക്ക് തന്നെ ഇങ്ങനെ പറ്റാതാവുമ്പോ അവരിക്ക് എന്തേലും പ്രശ്നം വരുമോ എന്നൊക്കെ ശ്വസിക്കുമ്പോഴേ എനിക്ക് പേടി തോന്നും ആ ഞമ്മക്കും അത് അങ്ങനെയാണ് അപ്പൊ ആ ശ്രദ്ധിക്കണോ അപ്പൊ ഞാൻ ഈ എന്താണ് കു നൈറ്റ് അത് ഞാന് വാ ഇപ്പൊ ഞങ്ങള ഇവിടെ അടുത്തൊരു വീട്ടിലുണ്ട് ഒരു കുട്ടി രണ്ടു വയസായ കുട്ടി അത് എടുത്തിട്ട് കുടിച്ചിട്ട് മരിച്ചത് അപ്പൊ അതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് ആ സാധനം
പണ്ട് എന്റെ അനിയൻ അങ്ങനെനി ഫെനോയ ൽ കാണുമ്പോഴെ അവനത് ചോയ്ക്കും പാല് പാ പാല് നെൽത് വീണ് അമ്മോ മമ്മിക്ക്ന്ന്ട്ട് പേടിയേനു പാലാന്നേച്ചെട്ടെടുത്തു കുടിക്കു ക്കോന്ന്
ആ അത് അങ്ങനെണ്ട് ചെല കുട്ടികൾക്ക്ണ്ട് അതുപോലെ പിന്നെ എന്റെമ്മ പറയും ഞാന് ചെറിയതാഴപ്പം മണ്ണെണ്ണ എ എത്രയാണ് എത്രയാണ് മണ്ണെണ്ണ കുടിച്ചതന്ന് അന്ന് മണ്ണെണ്ണക്ക് ഡോസില്ല അന്ന് മണ്ണെണ്ണയ്ക്ക് ഡോസില്ലായിരു മണ്ണെണ്ണ പോലല്ല അതായിരിക്കും പക്ഷെ അന്ന് മണ്ണെണ്ണ കുടിച്ചിട്ട് ഉമ്മാ മാ അന്ന് ഞങ്ങളങ്ങനെ വീട് പണിയൊക്കെ തുടങ്ങിയ സമയമാണ് അന്ന് വീട്ടില് അപ്പൊ നിലംമ്പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ആ അ മണ്ണെണ്ണ അടുപ്പ് ഒന്നും ഉണ്ടാ ക്കിടില്ല പ്പെട്ടന്ന് ഇങ്ങനെ പ്ലേ ഇങ്ങ പ്ലെയിനയിട്ട് ഇട്ടിട്ടാണ് ഒന്നും കിച്ചൺ ഒന്നും ആകിയിട്ടില്ല അപ്പൊ മണ്ണെണ്ണ എവിടെ വെക്കാൻ പറ്റൂല ഞാൻ മുട്ടത്തി പോയിട്ട് മണ്ണെണ്ണ എടുത്ത് കുടിക്കും ഉമ്മ പറയും എത്ര മണ്ണെണ്ണയാണ് കുടുച്ചത് ഒരു പ്രാവശ്യം മണ്ണെണ്ണ കുപ്പിൽ കൊടുന്ന് അന്ന ഇന്ന് പിന്നെ അര ലിറ്ററെന്തേ ഉള്ളു കുറച്ചേ കിട്ടുള്ളൂ അന്ന് അ ഒരു ലിറ്ററോ അങ്ങനെ എന്തോ കുറച്ച് അധികം കിട്ട് തോനെ കിട്ടും കൂല അന്ന് എന്നിട്ട് അത് കാ കുപ്പി കൊറേ ഇത് കുടിച്ച് ഞാന് വര് ഓർമ്മിട്ട് ബോധല്ലാതെ കിട ണ്ട് ഇത്ര ഈ ഇപ്പളും എനിക്ക് ഈ പ്രഗ്‌നൻ്റ് ടൈമില് മണ്ണെണ്ണ ഭയങ്കര ഇഷ്ടാ അത് ആ എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ് ഞാനത് തുണിയിലൊക്കെ ആക്കിട്ട് ഇമ്മ കാണാത തുണിയിലാക്കിയിട്ട് മണപ്പിക്കും എവിടെങ്കിലും കൊണ്ടേ വച്ചിട്ട് മണത്തിട്ട് വെളി ഇതിന്റെ സ് ന്നിട്ട് മറ്റുള്ളവര് ചീത്ത പറയും അത്രേ ഇഷ്ടാണ് എല്ലാ എല്ലാ ഈ ടൈം എനിക്ക് ഇഷ് ല്ലാട്ടോ പ്രഗ്നന്റ് ടൈമിലെ ഭയങ്കര ഇഷ്ടാണ് ആഹ് പ്ര
മറ്റേ മസാല ദോശ എന്നൊക്കെ പറയുന്നത് എനിക്ക് മണ്ണെണ്ണ മണപ്പിച്ചാ മതി
ആഹ് അതെ അതേപോലെ ഏ മറ്റേ വിക്സ് ഉണ്ടല്ലോ
ആഹ്
ഭയങ്ക അതൊക്കെ ഞാൻ വെറുതേന്റെ മേത്തും കാലുമേലും കയ്യിമേലൊക്കെ എടുത്ത് തേക്കും
ആ പണ്ട് ഞങ്ങൾക് ഉണ്ടായിരുന്നു സ്കൂളിന്ന് വിക്സ് കണ്ണില് പെരട്ടുന്ന പരിപാടി
ആ അതെ അതെ വെള്ളം വെരുത്തുക ആഹ് അന്ന് പിന്നെ ആഹ് അന്ന് എന്തൊക്കെയോ ഒരു പ്രാന്ത് ന്തം കളിയാണല്ലോ
മണ്ണുവാരി തിന്നാരുന്നു ഒരുപാട് പിന്നെ പെൻസിലില് നമ്മുടെ സ്ലേറ്റ് പെൻസില് അത് തിന്നുവായിരുന്നു ഏഹ് ചോക്കൊക്കെ തിന്നുവായിരുന്നു ഹലോ